ഹലോ.. ! എന്തൊക്കെ വെശേഷം?
എന്താ സുഖം, കുട്ടിയാളെ നോക്കിയിരിക്ക്യ ഒരാള് സ്കൂളിൽ പോയി.
ഒരാള് ഇതാപ്പ സ്കൂള് വിട്ട് വന്നു ആഹ് ആഹ്
ഉം ഹായ് എന്താ ചായ കുടി കഴിഞ്ഞോ?
ആഹ് ചായുടിയൊക്കെ കയിഞ്ഞ്
അതെ ആഹാ.. !
ആഹാ എന്തന്ന് സ്പെഷ്യൽ ണ്ടാക്കിയേ കുട്ടിയൾക്ക്?
കുട്ടിക്ക് അമൃതപ്പൊടിം കൊണ്ട് പുട്ടുണ്ടാക്കി കൊടുത്തു ഉം.
അമൃതം പൊടിയൊണ്ട് ങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കല്? അതൊന്ന് പറഞ്ഞാണി ന്നാ ഞാനൊന്ന് കേക്കട്ടെ.
ആഹാ അമൃതംപൊടി കൊണ്ട് പുട്ട്ണ്ടാക്ക, പിന്നെ നമ്മള് ആവീല് വെക്കിലെ? ഇല്ലേ അങ്ങനെ വെക്കാ പിന്നെ ആഹാ നമ്മൾ ഇഡ്ലി പാ- ഇഡ്ലി പാത്രത്തില് ഒരു ഇതുണ്ടാവില്ലേ? എന്താ ഒരു തട്ട്.
ആഹാ.. !
ആഹാ അത് ആഹാ അതില് വള്ളം വെച്ചിട്ട്.
ആഹ് അതില് വെള്ളണ്ട് ഉഏ ഉം ആഹ് ആഹാ പക്ഷെ നല്ലോണം, അത് അല്ല അപ്പോ നമ്മള് പുട്ട്. ആഹാ പുട്ടിന് പൊടിക്കുന്ന പോലെ!
ആഹാ അങ്ങനെ ചെയ്താ മതി, പിന്നെന്ന് വച്ചയ്നാ നമ്മള്, ആഹാ എന്നിട്ടങ്ങനെ എന്താ, തേങ്ങിമ്പാടെ ചെരകിട്ട് ആവിക്ക് വെച്ചാ മതി. നമ്മള് മറ്റേ ആഹാ സാധ- പുട്ടുണ്ടാക്കില്ലേ അതിനെ ഇങ്ങനെ കാട്ടുന്നു അത്രന്നെ ഉള്ളു വ്യത്യാസം.
ആഹാ ചിലവര് കാണാ അത്, തൂമിച്ചിങ്ങാണ്ട് കുറച്ച് നനക്കൂലെ, നമ്മള് പുട്ടിന് നനക്കാ ന്നിട്ട് തൂമിച്ചിട്ട്. ന്നിട്ട് നമ്മള് ആതില് വർക്ക. ചട്ടിയില് അങ്ങനെൺ ചെയ്യലേ ആഹ് അത് രസണ്ടാവു തോൺണ്ട് പിന്നെ ഞാൻ ഇതൊട് അധികം ഞാൻ ഇതൊണ്ട് കേക്ക ഇണ്ടാക്കൽ അമൃതം പൊടിയൊണ്ട്
പ്ലൈറ്റില് അപ്പം പോലെ ഉണ്ടാക്കില്ലേ എന്ത ഞ
എന്താ ഞാൻ അങ്ങന ചെയ്യാണ്ട് പ്ലേറ്റില്ലേ ഏത് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് നമ്മള് സാധാ കേക്ക് ഉണ്ടാക്കുന്ന പോലെ മു ട്ടീം പാലും അങ്ങനെക്കെ ഇതാക്കിട്ട് തന്നെ ന്നട്ട് പിന്നെ ആ അങ്ങനെ ഭയങ്കര ട്ടേസ്റ്റണ് നമ്മള് സാ
അതെ ലെ
കേ ഇതുണ്ടാക്കൂലെ കേക്ക് ഉണ്ടാവിലെ അയിന്റെ ടേസ്റ്റ് അയ്‌ക്കാരം മുട്ടിം എണ്ണി പാലൊക്കെ ഒയ്ചിട്ട് ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഇട ന്നട്ട് മിക്സിൽ അടിച്ചിട്ട് പാർന്ന മതി ഞമ്മള് കു അതേമാതിരി നല്ല ടേസ്റ്റ് ആയിരിക്കും മക്കക്ക് കേക്കാണെങ്കി പറ്റും
അതല്ലേ ഇഞ് ഒന്ന് ട്രൈ ഇഞ് ഒന്ന് ചെയ്ത് നോക്കണം ഏ എന്റെ രണ്ടാമത്തെ കുട്ടിക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടേ എ അപ്പനിപ്പൊ എന്തായാലും ചെയ്തു നോക്കണം ഈ ആറ് പേക്കറ്റും കഴിക്യണ്ടേ അടുത്ത മാസം ആവുമ്പെക്കും അപ്പൊ അമ്മ
പിന്നെ അമ്മ പറഞ്ഞ് ഒരു പാക്കറ്റ് ഇങ്ങോട്ട് കൊണ്ടു വായോ അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരാ പറഞ്ഞു
ഇനീപ്പോ എന്തായാലും ഓണത്തിനല്ലേ ക്കൊ വീട്ടിൽ പോവൂള്ളു അപ്പൊ എന്തായാലും കൊണ്ട് പോണം ഉം അങ്ങനെ കുട്ട്യളോ
കുട്ടി ഓളേ കുട്ടികൾ അവ്ടെ ടീവി കണ്ട് കുത്തിരിക്ണ്ട്
അതെ ല്ലേ ആഹ് ആഹ് വേറെന്താ പരിപാടി
പരിപാടി വേറെന്താ പരിവാടി അപ്പൊ എത്ര ചെറിയ കുട്ടിയാണോ പോവുന്നേ അംഗൽവാടില്
അല്ലല്ല എന്താ മൂത്തത് സ്കൂളിൽ പോവ്ണ്ട്
പോണ്ടെ ആഹ് ആഹ് ചെറുദിനെ ആറുമാസം കഴിഞ്ഞാ നമുക്ക് ബാലവാടിന്ന് കിട്ടൊല്ലാ പൊടി ആഹ്
കഴിഞ്ഞു കുട്ടികൾക്ക് ആ അപ്പൊ അങ്ങനെ കിട്ടാൻ തുടങ്ങി ഇപ്പൊ ഈ മാസം തൊട്ട് ഞങ്ങക്ക് കിട്ടാൻ തൊടങ്ങിട്ടുള്ളു ഏഹ് ആ കുട്ടിക്ക് ആറു മാസം പകുതി ആയി ഉം അപ്പൊ കുട്ടീനെ നോ ആഹ് അതന്നെ തെരക്കോട് തെരക്ക് ഞാൻ പറയണ സമയം തെകയിണില്ല മ്മ പറയെ ഫോൺ ചെയ്യുമ്പളേ ഒന്നിന് ഒന്നിന് ത്തിണില്ല നമുക്ക് നമ്മളനേ ശ്രദ്ധിക്കാ പറ്റിണില്ല അങ്ങനെയൊക്കെ ആയിട്ട് ഇനി രാത്രിക്കോ
രാ രാത്രിക്ക് അങ്ങനെ സ്പെഷ്യൽ ഒന്നുല്ല പിന്നെ ആഹ് ഞങ്ങള് രാവിലെ റൈ കുക്കറിലിടായിരിക്കും ചോറയ് പിന്നെ ഉപ്പക്ക് ചപ്പ ചപ്പാത്തി വാണം
അതെ ആഹ് അപ്പാ അങ്ങനേല്ലേ ഉം അപ്പൊ വൈകുന്നേരത്ത് എന്താ ചോറ് കഴിക്കില്ല
ആ ചോറ് അവര് വയ്ക്കില്ല ഞങ്ങള് ഞാൻ മാത്രെ വയ്ക്കൊള്ളൂ ഞാനും ഉപ്പേം എന്താ ഈ ക്കെ മാത്രം വയ്ക്കും മക്കളും മശുവുംഉമ്മക്കും ഉപ്പക്കും മറ്റു ചപ്പാത്തി വേണം അപ്പ ചപ്പാത്തി ഉണ്ടാക്കും
ആഹ് എനിക്ക് വൈന്നേരം ചപ്പാത്തി വെച്ചാലോ ഒരു ചപ്പാത്തി കഴിച്ചും പിന്നിം എനിക്ക് വെശ്ക്കും വെശ്ക്കല്ലാ എനിക്ക് ചോറന്നേ വേണം രാത്രിയായ വേറൊരു പലഹാരം എനിക്ക് നടക്കില്ല ഉം ആ ചോറണ്ടോന്ന പിന്നെ എന്തറിയോ അത് അങ്ങനെ ഇരിക്കും ക്ഷ ഇപ്പൊ ഈ കുട്ടിക്ക് പാല് കൊടുക്കുണുകൊണ്ടയ് ഒന്ന് ഒറങ്ങിട്ട് നമ്മൾ എഴുന്നേറ്റു ഇര് പാല് കൊടുക്കുമ്പോക്കോ അങ്ങനെ വെശ്ന്നിട്ടറിയോ ന്നിട്ട് ഞാൻ ഏട്ടനോട് പറയും വെശ്ക്ക്ണ്ട് പറയുമ്പോ വയറ് നിറച്ച് കഴിക്കണേ കഴിച്ചിട്ടിപ്പൊ എന്താ കാര്യം ഉം മ
രണ്ട്ആ്
രണ്ടു പേര് മൂത്തത് ആൺകുട്ടി രണ്ടാത്തെ പെൺകുട്ടി ആഹ് ആഹ്
അപ്പൊ പിന്നെ രണ്ടാളിനും നോക്കണ്ടേ അപ്പൊ ഡെലിവറിന്നെ ഒക്കെ നിർത്തൊക്കെ ചെയ്തു ഏഹ് അത് നന്നായിന്ന്ട്ട് ഉം അപ്പൊ മൂ ചെറുതിനെ നോക്കാനാണ് അവനെ പിന്നെ കുഴപ്പ്
ഇവനെ പിന്നെ കൊഴപ്പൊല്ല ഇന്നാലും അവനെ ഞാനെന്ന നോ ശ്രദ്ധിക്കണം കുളിപ്പിച്ച് കൊടുക്കണം ആഹ് ആഹ് പിന്നെ ഇങ്ങനെ ഓര് ഓരോന്ന് ഓരോന്ന് പറയും ഒക്കെ അമ്മ അമ്മ അമ്മ പറയും ഹഹാഹാ ആഹ് എഴുതിപ്പിക്കല് പറഞ്ഞു കഴിഞ്ഞ കൊറച്ച് കഴി എഴുതിപ്പിക്കൊള്ളൂ
ഏഹ് എങ്ങനെയാലും പ്പ എട്ടര ഒമ്പത് മണിക്കെ ആകും എഴുതി കൊടുക്കാനൊക്കെ ഉം ഉം വേറെ എൽ കെ ജിയിലേയ്
ജിലേയ് ആഹ് ആഹ്
ആഹ് അങ്ങനെ അവർക്കിപ്പ എ ബി സി ഡിയൊക്കെ അല്ലേ ഉള്ളൂ അവനെ കൈനൊല്ലം വിട്ടാക്കിയത് എൽ കെ ജിയാ അപ്പൊ ഡെലിവറിം കാര്യങ്ങളായി ഇനിപ്പോ ഒരു കൊല്ലം കൂടി പോട്ടേ പറഞ്ഞു ടീച്ചറ് കാരണം പഠിക്കാനുള്ളതങ്ങനെ പഠി ചോക്കട്ടെ നമ്മളിപ്പോ ഓടിച്ചു പോയിട്ട് കാര്യല്ലല്ലോ ഉം അങ്ങനെ ആഹ് ആഹ്
കെ ജിന്ന് അക്ഷരങ്ങള് പഠിഞ്ഞാതന്നെ പിന്നെ കുട്ടികൾക്ക് യു കെ ജിന്ന്
ത്തുമ്പേക്ക്എല്ലാം അറിയണത്രെ കുട്ട്യാൾക്ക്
ആഹ് അല്ല എൽ കെ ജിന്ന് നമ്മള് അക്ഷരങ്ങൾ പഠിപ്പിക്കും പിന്നെ ഓ ന്ത്
ആഹ് പിന്നെ യു കെ ജി എൽ കെ ജി യു കെ ജി കഴിഞ്ഞിട്ടത്ര ഒന്നിക്കാക്കാെള്ളൂ അപ്പൊഴും കുട്ട്യാൾക്ക് വയസ്ത്തിരിയാകും മര് റ്റേത് അർഞ്ഞാ വാലവാടി കഴിഞ്ഞ് നേരെ ഒന്നിക്കല്ലേ ഉം ഇപ്പമ്മ ഇപ്പൊ അമ്മമാരാ പഠിക്കേണ്ടത് കാരണം പറഞ്ഞാ എന്താ നമ്മള് പഠിക്ക്ന്ന സമയത്തൊന്നും ഇങ്ങനേയ്രിന്നില്ലല്ലോ ഓഹ് ഓരോന്ന് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഓണ സമയത്ത് മാവേലിന്റെ ചിത്രം വരയാനൊക്കെയ്രുന്നു അത് നമ്മളെന്നെ വരഞ്ഞൊടുക്കണ്ടേ ഉം വേറെന്തൊക്കെ പരിപാടി ഇയാളെവ്ടക്ക് പോണ്ണ്ണ്ടോ വർക്കിന് ഉം വർക്കിന്
ക്കിനൊന്നും പോണില്ല ന്തെങ്കി ഡിഗ്രി ആഹ് പഠിക്കണ കഴിഞ്ഞിരിക്കാ ജോലി എന്തെേലൊക്കെ നോക് ക്കണം
ആഹ് ജോലിക്ക് പോവാൻ തൊടങ്ങിങ്ങനെ പോയികൊണ്ടേ ഇരിക്കണം. ഓൻ പിന്നെ ഒരു ബ്രേക്ക് കൊടുത്താ പോയിലല്ലേ ഏഹ് ഉം ഞാന് നോക്കണന്നൊക്കെ വിചാരിച്ചതാ പിന്നെ ഞ്ഞിപ്പോ . പിന്നെപിന്നെ പോയൊന്നുംല്ല ഇനി മക്കളൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ.
ഇവനെത്ര വരെ പോയിട്ടുണ്ടപ്പോ
ഞാന് പ്ലസ് ടു പോയി പിന്നെ ഐ ടി ആയിരുന്നു ഏഹ് ആയി ട്ടിയ ഞങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് കമ്പനിയിൽ വർക്കും
പിന്നെയിന്റെ വർക്കൊക്കെ ചെയ്തു ട്രെയിനിങ്ങനെ ഞങ്ങൾക്ക് രണ്ടു കൊല്ലം ഉണ്ടായിരുന്നു
അപ്പോളൊക്കെ കഴിഞ്ഞു പിന്നെ എവിടേം പോമ്പോഴക്കാണ് കല്യാണൊക്കെ സെറ്റായി പിന്നെ പോവാൻ തൊടല്ല്യ കൊറോണ സമയത്ത് കല്യാണം ഒക്കെ ആയത് ഏഹ് അങ്ങനെയിട്ട് പിന്നെ പോയില്ല ഇനിപ്പ മ മക്കളൊക്കെന്ന് സെറ്റായി വരട്ടെ ന്നിട്ട് നോക്കണം കാരണം നമ്മളെപ്പോഴും ആഹ് ഹസ്ബന്റിന്റെൽനിന്ന് പൈസ ചോയ്കണ്ടെ സ്വന്തം കാര്യത്തിന് അങ്ങനെയൊക്കെ അഹ് റീചാർജിന് നോക്കി നോക്കാ
തെന്നെ ആഹ് ആഹ് ഒരു മാസം രണ്ട് ഫോൺണ്ടെങ്കിൽ അതിൽ റീചാർജ് ചെയ്യണങ്കി എത്ര വാണം ഇതൊക്കെ എവിടുന്ന് അവരെന്നെ ഉണ്ടാ ക്കണ്ടേ
ഉം ഞാൻ പിന്നെ ചെറുതായിട്ട് മറ്റേ ഈ ഡ്രസ്സേള് സെയിൽ ചെയ്യ്ണ് ണ്ട് ഇ ബ്രയ്സിലിം ചെയ്യുന്നുണ്ട് അപ്പൊ അതില് ഇങ്ങനെ കൊറച്ചൊക്കെ കിട്ടാറുണ്ട്. അപ്പവറേജ് അഹ് ആഹ് ഓൺലൈൻ തന്നെ അപ്പൊ നമുക്ക് രണ്ട് മൂന്നാല് കസ്റ്റമർ അല്ല നമ്മള് ഓർഡർ ഇങ്ങനെ കൊടു- നമ്മളൊന്നും അറിയോൊന്നും മാണ്ട നമ്മള് ആഹ് പിടിച്ച്‌ കൊടുത്താ നമ്മള്
ത് പിന്നെ അതിനെ നമ്മക്ക് കമ്മീഷൻ കിട്ടും ആഹ് നമ ആഹ് ഇങ്ങക്ക് ഒരു ഡ്രസ്സ് വിറ്റാ എ അതല്ല ഒരു ഡ്രസ്സിന് ഓർഡർ കൊടുത്താത്രേ കിട്ടാ
അല്ല നമ്മള്ക്ക് കൊറെ പിന്നെനമ്മള് കൊറെ സ്ഥലത്ത് ഇന്നെടുക്ക്ണിണ്ടേ അപ്പൊക്കെ ഓൺലൈൻ വഴിയാണ് ഞാനിപ്പോ ഒരു ഡ്രസ്സിന് എനിക്ക് ഇരുന്നൂറ് പറഞ്ഞ ഞാൻ എന്റെ ഇരുന്നൂറ് എടുത്തിട്ട് ബാക്കി അവര് പിന്നെ പൈസ ഞമ്മൾ കൊടുക്ക അത്ര മാത്രേ ഉള്ളൂ അപ്പൊന്ത
നമ്മുക്ക് ഡ്രസ്സിന് പൈസ
ആഹ് ആഹ് ഇടാ ഇടാ അപ്പൊ നമ്മക്ക് നമ്മുടെതായിട്ടുള്ള കസ്റ്റമർമാരുണ്ടാകുവല്ലോ ചെല ആൾക്കാരാണെങ്കിലോ ആഹ് നല്ല ഡ്രസ്സൊകണ്ട അവര്ക്ക് എന്ത് വെല ആയാലും പ്രശ്നൊവില്ല
പ്രശ്നോവില്ല ആഹ് ആഹ് അങ്ങനെണ്ട് രണ്ട് മൂന്നാല് കസ്റ്റമ്മര് അപ്പോ അവരെ
ഇപ്പൊന്നുംല്യ ഇനിപ്പോ ഓണായില്ലെ ഇനിപ്പോ ആകെ പ്രതീക്ഷ ഓണൊ വാണ്
ആഹ് ആഹ് അപ്പൊ പിന്നെ അപ്പത്തിന് കൊറച്ച് താവൂലെ
ആഹ് ഹോളം വിഷു ആ ഒരു ടൈമില് കിട്ടും ഉഹ് ബൾക്കായിട്ടൊക്കെ ഒരു പത്ത് പയ്നഞ്ച് എണ്ണൊക്കെ അങ്ങനെ ആരെങ്കിലൊക്കെ എടു കിണന്നാ നമ്മക്ക് നല്ലൊരു മാർഗം കിട്ടാൻ ചാൻസ് ഇണ്ടയ് അങ്ങനെ അപ്പൊ അവര് പറയും നമ്മള് ലേശം ന്നെന്താപറയ് റേറ്റും കമ്മിയാക്കി കൊടുക്കുവൊ വേണം ഏഹ് അങ്ങനെ ആവുമ്പൊ കൊഴ അങ്ങനെ ചെൽപ്പോക്കെ കിട്ടും വേറെന്തപ്
ആഹ് എന്ത പര് വാടി വേറെ എന്താ പരിപാടി അങ്ങനെ താവിണ് ടിവിയും കണ്ടിരിക്ക
അതെലേ സീരിയല് കാണോ?
ഉഹ് സീരിയല് ഒന്ന്കാണു ന്താണ് ഇവർ വിവാഹിതർ
ആഹ് ഞാൻ കാണാറേയില്ല മറ്റേ രണ്ടിൽ ഏത് ആഹ് രണ്ട് ജിബി ഉള്ളത് ഇപ്പൊ ഒരുജി ബിയെന്നെ കഴിയുന്നില്ല
മക്കളുണ്ടായാലെ അവരുടെ പിറകെ ഇങ്ങനെ നടക്കേണ്ടിവരും
ആഹ് ഒരു ജീവിയേ കഴിയില്ല വിളി ഫ്രണ്ട്സാളൊക്കെ പറയും ഓഹ് അവള് വിളിക്കില്യ അവള്പ്പോ തെര കൈ തിരക്കായി ഇല്ല്യ പിന്നെ ആഹ് അപ്പൊ പിന്നെ അങ്ങനെയെ പോകും പിന്നെ ഒന്ന് ഫ്രീ ആമ്പോന്നി ങ്ങ ഫോണ് നോക്കും ആഹ് അങ്ങനന്നെള്ളു പിന്നെ പണിയെടുക്കുണ സമയത്ത് ആരെങ്കിലും വിളിച്ചിനാ ചെലപ്പോ എടുക്കും ചെലപ്പോ ഏയ് കാര്യായിട്ട് വർത്തനം പറയ്ണനമ്മടെ കുറച്ച് ഫ്രണ്ട്സ്കള്ണ്ടാവല്ലോ അവന്റെ ഫോണൊന്നും അങ്ങനെ എടു ഇല്ല കാരണം പറഞ്ഞന്ന അവ്ടെ പണി നടക്കില്യ പണിയൊക്കെ ഒരുങ്ങി കയ്ഞ്ഞി
വീങ്ങികഴിഞ്ഞ്ട്ട എടുക്ക ചെയ്യുന്നൊള്ളോ
അങ്ങനെയൊക്കെ ആയിട്ട് വേറെ വേറെന്തൊക്കെയാണ് ഇന്നിട്ട്
വേറെ എന്തെങ്കിലും ചായൊക്കെ ആയോ?
ഓഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇനിതാ അറുമണിയാകുമ്പക്കും കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കാനുണ്ടാക്ക ഉം അങ്ങനെയ്ള്ള പരിപാടി ഉം അവര് കഴിക്കാൻ കൊടുക്കാനന്നെ ത്തിരിതാ പുറത്ത്കൂട്ങ്ങനെ എടുത്തും കൊണ്ട്ങ്ങനെ നടക്കണം
ഉം ന്നാ പിന്നെ നിങ്ങൾ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പൊയ്ക്കൊളി ഞാൻ പിന്നെ വിളി കരയുന്നുണ്ട് ആഹ് ഓക്കേ എന്നാ ശരി